ഹലോ ആ കേൾക്ക്ണ്ടാ വോയിസ് വോയിസ്‌ ക്ലിയർ അല്ലേ
ആഹ് അതെ അതെ
വേറെന്താ സുഖല്ലേ
ആഹ് സുഖാണ്
എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചാ
ഓഹ് ഫുഡ് കയ്ച്ചു
സ്പെഷ്യൽ എന്തേ ഉണ്ടാക്കിയോന്ന്
ഇന്ന് സ്പെഷ്യല് ഇല്ല സ്പെഷ്യലൊന്നുല്ല ചക്ക കൂട്ടാന്ണ്ട് മീൻ പൊരിച്ചത്
ചക്ക കൂട്ടാന് രാ പത്തുമണിക്കോ അതാ വൈകുന്നേരോ?
കൂട്ടാന് ഇണ്ടാക്കിയേപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് മണി ആയിന് ഇണ്ടാക്ക്യപ്പം അപ്പഞ് ഉച്ചക്കന്നെ കൂ കഴിച്ചത്.
അയിമെര്ന്ന ഒരു ദിവസത്തെ മെൻക്കടാല്ലേ? വേറാരെങ്കിലൊക്കെ മാണം ഉം.. വേറെ ആരെങ്കിലൊക്കെ അടുക്കളീല് നിക്കാൻ മാണം അല്ലെങ്കി അയിമ്മെ നിക്കാ ഒരാള് വാണം. ഇന്നെങ്കിലെ അത് പെട്ടന്ന് തീരൊള്ളൂ.
അതെ അതെ ആഹ്
വല്ലാ ദിവസം അല്ലാത്ത ദിവസം ഉണ്ടാക്കി അന്നത്തെ ദിവസം പോക്കാ കൊറേ ടൈം അങ്ങട് പോവും.
അയൽവാസി ണ്ട്. ഞാനും അയൽവാസിം കൂടി ഞങ്ങള്
ആഹ് അങ്ങനെ ഒരുമിച്ച് കാണ്ടൊക്കെ ആവുമ്പം പിന്നെ വേ ഇണ്ട്ട്ടാ. ഒറ്റക്കാവുമ്പൊരുതാ മറ്റേ ആ് ഇണ്ടാക്കാനും ത് ന്നാനൊന്നും തോണൂലല്ലല്ലേ
ഏയ് തോന്നൂല
എല്ലാരും കൂടാവുമ്പ അഹ് നല്ല രസാ കുറേച്ചങ്ങനെ.
എല്ലാരും കൂടിയാവുമ്പൊ അതന്നെ.
ഞങ്ങളൊക്കെ പണ്ടക്കെ ഞങ്ങളെ തറവാട്ടിലായന്ന് ഞങ്ങളെമ്മ ഇണ്ടാക്കിയാണ്ട് ഒരു ചക്കയെക്കെങ്ങ്ട്ട് ഇട്ട് കൊണ്ടെന്ന്ങ്ങാണ്ട് വെട്ടിട്ടാണ്ട്ങ്ങണ്ട് ഇണ്ടാക്കിയാണ്ട് ആണ്ട് കുടിക്കില് എത്ര ആൾ ഒരര മണിക്കൂർ പോലും മാണ്ട ഒരു ചക്കക്കെണ്ട് നന്നാക്കാൻ ഞങ്ങളമ്മാക്ക്. എന്നട്ട് ഞങ്ങള് മര്യെക്കളെല്ലാരും ഉം മര്യെക്കളെല്ലാരും ക്കൂടിരിന്ന്ട്ടങ്ങട്ട് ആ കുടുക്കോട്ക്കനങ്ങട്ട് ഇട്‌ത്തച്ച്ട്ട് ഒരു കൊടുക്ക കഞ്ഞിം, ഒരു കുടുക്ക കൂട്ടാനും, എല്ലാരും കൂടി ഇതായോണ്ട് പെട്ടെ എത്ര പെട്ടെന്നാ ആ കുരും തന്നെ അപ്പതന്നെ അവിടെരുന്നിട്ട് ഞങ്ങളെമ്മ വര്ണ്ടിയതും കുടുക്കിയിലാക്കും എത്ര പെട്ടെന്നേനീയൊക്കെ ഇപ്പയിനൊക്കെ വെജ്ജാതായി
അത്കറിണ്ടൊ
ഉം അഹ് കറിണ്ടാക്കും. ഇത്ര പെട്ടെന്ന് പണി കയ്യുംച് ത്ത ഞമ്മക്കക്കൊരു ചക്കമ്മല് വൈന്നേരവോണംന്നറിയുമ്പോളം പണിട്ക്കെണം കാണ്ടാവും. ഓൽക്കത് അത്ര സിമ്പിളേര്ന്നൂ പറയാ.
ആഹ്
എല്ലും കജ്ജും അയ്ന് ചക്കക്കുരും പലേ ഐറ്റം കൂട്ടാനും ഉം ആള് വാണം ഇപ്പ ആർക്കാ വാണ്ട്യേ, ഇപ്പൊ എന്തുണ്ടെങ്കിലും നമുക്ക് വാണ്ട രുചില്ല. എങ്ങനെ ഇണ്ടാക്കിയാലും ഞമ്മക്ക് അത് ആഹ് ഒന്നും ടേസ്റ്റില്ലാ പറ്യും ഞമ്മള്. ഒന്നിനോരിത് തോണൂല അന്ന് എന്ത് കിട്ടിയാലും അയിനെ ഒക്കല്ല രസേന്നു എല്ലാരും കൂട ആവുമ്പ. രസാണ് ഇപ്പോ എല്ലാരും ഒറ്റപ്പെരക്കാരായി ഇപ്പ ആര്ക്കും അഒന്നും മാണ്ട. ഇപ്പ ചക്കക്കെ വീണ് പോവാ.
ആഹ് ചക്ക് വീണ് പോവാ അതന്നെ. ഇത് ഞങ്ങള് വടെ ആഹ് അടുത്ത്ന്ന് ഇങ്ങനെ കൊണ്ടന്ന് അപ്പ അങ്ങനെ ഇണ്ടാക്ക്യാണ്ട് രണ്ടാളും കൂടി അങ്ങനെ ഇണ്ടാക്ക്യാണ്ട്.
ഞങ്ങക്ക്ണ്ട് പിലാഹ്മ്മെ ഞാ തന്നെ കുഴിച്ചിട്ടേമലൊക്കെ ചക്ക നല്ല വല് ക്കചക്ക ആരൊക്കെ കൊണ്ടോയി കൊടുക്കാനാ. ഇന്റെ ഭർത്താവ് ഇതേമായ്രി ഒരു പണിക്കോവുമ്പം കൂടെ കമ്പനിക്ക അവിടെള്ളോർക്കൊക്കെന്ത് പഞ്ചാറിയോ? ഇട്ടിട്ടവര് വന്ന് കൊണ്ടോവും ടങ്കി അത് വണ്ടിമെച്ച് കൊണ്ടോയി കൊടുക്കും ഇങ്ങനെ കൊണ്ടോയി കൊടുക്കലാ. ഓലൊക്കെ ഇണ്ടോ, ഇണ്ടോയ്ച്ച്ങ്ങോണ്ട് നട്ക്കാ ഇടിച്ചക്കാവുമ്പോ തൊടങ്ങും ചോയി ഇണ്ടോ ചെണ്ടോ തെരോണ്ടി. തരോണ്ടി പർഞ്കാണ്ട് ബംഗാള്യേളും അല്ലാത്തോലൊക്കെ അത് ചോയിച്ചുകോണ്ടട്ക്കും.
അതെന്താ ബഡ്ഡെയ്യാ?
ഉം അല്ല സാധാ തയ്യെന്നെ ഉം ബസ്സയ് ഇണ്ടിവടെ ബഡ്ഡയ് ഒര ണ്ട് മൂന്ന് ഐറ്റം പല ഐറ്റം ഇൻ്റെ ഹസ്ബൻഡ് കൊണ്ടന്നു വച്ചത്ണ്ട് ഇവടെ. ആർക്കും കൊടുക്കാനൊന്നും ഉണ്ടാവൂല്ല അത് ഞമ്മക്ക് പെരക്കാർക്കെന്നെ ഇണ്ടാവുള്ളു. ഉം അത് നല്ല മധുരു അല്ലേ?
ആഹ്
അഹ് പേരീലപ്പങ്ങട്ട് മുറിച്ച്ട്ക്കാണ്ടാവൊള്ളൂ അത് ചെർതല്ലേ ഞമ്മളെ ഇടിച്ചക്കന്റൊക്കെ വൽപ്പല്ലെ ണ്ടാവുള്ളു. ഉം മറ്റേതാവുമ്പം പിന്നെ വാണ്ട്യോര്ക്ക് കൊടുക്കാനും തിനൊക്കെണ്ടാവും. അതൊക്കെ ഞാൻ കുഴിച്ചിട്ടതേനി. ഞാ അത് വീട് വാങ്ങിയ അതിനു ഇബടെ ഒര് തയ്യൊന്നും ച്ചൊന്നുല്ല്യേന്നു ഞാന് കുരു കുയ്ച്ചിട്ട് അങ്ങനെ ഇണ്ടായതേന് ഇപ്പ മൂ മു മൂന്നെണ്ണം മൂന്നും വരിക്കച്ചക്കല്ലെ ചക്ക നല്ല നല്ല ചക്കേളാ അപ്പൊ ആരിക്കേലൊക്കെ വേണ്ടവര് കൊണ്ട തിന്നോട്ടെ അങ്ങനെ കൊണ്ടോവും വിടെ വീണ് പോവല്ലോ ആൾക്കാർക്ക് കിട്ടാൻ കാത്തിക്ക എന്ത്‌ ഇഷ്ടന്നറിയോ ലെ മുതലാളീം ആൾക്കാരും ഇങ്ങനെ ചോദിച്ചോണ്ട് വരു
ആഹ് ആഹ് പുറത്തുള്ള ഈ അങ്ങനെ അങ്ങാടി അങ്ങനെള്ളവര്ക്ക് ഇഷ്ടേയ്ക്കാരു
അഹ് പിന്ന ക്കൊക്കെ പൊരിചാല വച്ചാലും അങ്ങനത്തൊക്കെ പറ്റുള്ളൂ പൂരിയൊക്കെണ്ടാക്കി കൊടുത്ത നല്ല ഇഷ്ട ഇവർക്കൊക്കെ പൊരിച്ചോടുക്കണം
ആഹ് ചക്ക പൊരു പൊരിക്കും
ആഹ് പൊരിച്ച ല്ല ഇഷ്ട അതാട കൊടുത്തയച്ചാല് അവിടെ കിട്ടിയ മറ്റെക്കെല്ലാർക്കും മശായല് കൊറെ ഇപ്പ പിന്നെഞങ്ങക്കടുപ്പിന്റെ പണിയൊക്കെയി അടുപ്പൊക്കെ കൊത്തി പുതിത് ഇണ്ടാക്കിട്ടൊക്കെ എത്തിക്കാൻ തുടങ്ങിട്ടില്ല ഉണങ്ങൾ എടുത്തിട്ട് വെള്ളം പാർന്നിട്ട് ഇപ്പൊ ഒണങ്ങാൻ ഇട്ടേ അപ്പൊ പിന്നെ ചക്കവരൊക്കെ അയിമ്മലെ നടക്കുവുള്ളൂ ഗ്യാസ് ഒന്നുപ്പൊ മൊതലാവൂല്ല കൊറെ പണിയെടുക്കണം ഗ്യാസ്മ്മലൊക്കെ ആവുമ്പോ ആഹ് ഈ ചാ ചക്ക പൊരിക്ക മറ്റേ പലാരം ഉണ്ടാക്കണ പോലല്ല ചക്ക പൊരിക്കണെ കൊറെ നേരം വേണം ആപ്പ ആക്കൊ കൊറ പൊരി അല്ലെങ്കിലേ ഗ്യാസൊന്നും പറ്റൂല അടുപ്പ ന്നെ ശരി
നല്ലോം ഞ്ഞെരിഞ്ഞ് വരണം
ഉം അടുപ്പത്താവുമ്പോ സമാധാനത്തിലിണ്ടാക്കാക്കെ ഗ്യാസൊക്കാ വുമ്പോ ഞങ്ങക്ക് അടു ഇല്ലാതോണ്ട് എല്ലം ഗ്യാസ്മലല്ലെ അപ്പൊ അതിന്റെ അടി കൂടെ ചക്കിംകൂടെ ആകു മ്പളേ പൊരിയൊന്നും നടക്കൂലറിയും ഞാ മക്കളോട് അടു ആഹ് അടുപ്പ് കത്തിക്കാൻ തൊടങ്ങുമ്പോ ഇണ്ടാക്കപ്പ അവിടക്കട്ടെ
ഉം ഉം പിന്നെ നാല് നാല് കുറ്റിയല്ലേ കിട്ടുവുള്ളു ആഹ് കൊല്ലത്തിലങ്ങനൊക്കെ പറഞ്ഞാട്ടി നി
ഉം കിട്ടാനും ബുദ്ധിമുട്ടല്ലെ ഈത്തെ ടൈമിന് ഞങ്ങളെ അടുപ്പുപണി വന്നത് ഞങ്ങള അതിന്റെ പണി തുടങ്ങിയത് ആ ടൈമിലാണിപ്പോ ഓരോ ഗ്യാസിന്റെ തൊക്കെ പക്ഷെ എനക്ക് കുഴപ്പല്ലട്ടാ കാലങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ആഹ് അയ്യോ രണ്ട് അഹ്
പോകല്ലാത്തടുപ്പല്ലേനുയോ അദ്യോ??
ആഹ് പൊകല്ലാത്ത തന്നെയെരുന്നു അത് ഞങ്ങള് കുടി ഇരുന്നിട്ട് പത്തിരുപത്തി രണ്ട് വർഷായി അപ്പൊ അതിന്റെ അടി ങ്ങനെ സ്ലാബക്കെ പൊട്ടിച്ചാടിക്കൊണ്ട് നിന്ന പോണ്ട് അപ്പ അപ്പാ പോ പിന്നെ അടുക്കളയി നിന്ന് മാറ്റും ചെയ്യാത്തതണ്ട് അപ്പ അടുക്കള പണി അപ്പ അവിടെ അടുപ്പ് ഒഴിവാക്കിട്ട് പുറത്ത തയരിക്ക ഉണ്ടാക്കി
ആഹ് ആഹ് ആഹ്
ഇതൊക്കെ ഇറക്കി ഉണ്ടാക്കിയാ
ഇപ്പോൾ ഒഴിവാക്കി ആഹ് പുറത്തുണ്ടായിട്ട് അവിടെ ണ്ടാക്കി ഇപ്പൊ ഞായറാഴ്ചക്ക ഈ കൂട്ടംന്ന് വേണം ഇങ്ങനെ ഓട് പണിക്ക് പണിക്കാര ഒക്കെ കൂടായിട്ട് മഴയുണ്ടൊ നിങ്ങടെ അവിടെ?
ആഹ് ആഹ് ഉം ഇന്ന് മഴ ഇണ്ടന്ന് രാവിലെ നല്ല മഴപെയ്ത്ന് ഇപ്പം വന്നിങ്ങനെ പോവാ നല്ല മഴ വരേണ്ട് പെയ്ത് പെയ്യണില്ല
ഇപ്പൊ വെയ്ലാപ്പ്ച്ചോടൊക്കെ ഇന്നലെ രാത്രി മുതല ഉള്ള ഇടി മഴേ കാറ്റും മിന്ന ഒക്കെ എന്ത് മിന്നന്ന് പറയാ ജനലൊക്ക് അ തൊറന്നാ വിളിച്ചങ്ങനെ വന്നിട്ട് കുത്താ ഞാന എണീട്ട് ഫ്രഡിച്ചോക്കെ ഉം ഞാൻ എണീട്ട് ഫ്രഡിച്ചൊക്കൊ ഇപ്പ കിട്ടും ഒരു മൂന്ന് മണിക്കൊക്കെ നല്ലാം ഇടി മിന്നോ
ഏഹ്
ഇവിടെന്നാ രാത്രി പെയ്തിട്ടില്ലട്ടോ രാവിലെ ഒരു ആറ് മണി ക്ക ആകുമ്പോൾ പെയ്തത്
രണ്ട് ദിവസായിട്ട്ല്ല വെയിലാ രണ്ട് ദിവസംർച്ച ചെയണ്ട് രാത്രി നല്ലോണ്ണം പെയ്തു നമുക്ക്
അ ഇല്ലാട്ടാ അ
എ ഇപ്പ ഏ എവിടെ പ്പ് അപ്പ ഇപ്പം മഴ വരുന്നുണ്ട് പെയ്യണില്ല വന്ന് ഇങ്ങനെ പോവാന്നുണ്ട്
ഉം പിന്നെ പിന്നെ ഒരു ഒമ്പത് മണിവരെയൊക്കെല്ല മഴയായിരുന്നു അതിന്റെ യേഷം പിന്നെ ഒരു വെയിലും മഴയും കൂടി ഉള്ള ഒരു കാലാവസ്ഥ ഇപ്പൊ വെയിലറച്ചൂന് അപ്പൊ മൂടലൊന്നുംല്ല നല്ല വെയില വെയില അറച്ച എന്ത് ചൂടാ ചിട്ടാ രണ്ട് ഇസ വെയിലരിച്ചപോത്തിന് നല്ല ചുടയിനു ഇന്നലൊക്കെ
ആ ഇന്നലെ രാത്രിയും പകലൊക്കെ നല്ല ചൂടാണ് രാത്രിയക്കെണ്ട്
ഭയങ്കര ചൂടും ഞാൻ രാത്രി മേലെെകെകാദെ ഒറക്കവെരാഞ്ഞിട്ട് ഞൻ മേലക് കഴികി കിടന്നു ഉറങ്ങിട്ടും പെരും മഴ അങ്ങനെ പെയ്തോണ്ട് ഇക്കുമ്പോഴ് ആഹ് നാല് മണിക്കൊക്കെ ഞൻ എണീറ്റുമ്പോ ഞൻ വേർ തൊലിച്ചാ ഫാനൊക്കെ ഇട്ടിട്ട് ടും ജനല് തുറന്നിട്ടിട്ടും
ആഹ് ആ് വേർത്ത്ലൊച്ച് ഫാന്റെ ഫാനിന്റെ കാറ്റൊന്നും ഏൽക്കണില്ല
ഇരിക്കൂല അതിന് നമ്മള് ജനല ഒക്കെ തുറന്നുടുമ്പോ ആ കാറ്റ് കൂടി വരണം ഫാന്റെ കാറ്റ് ട്ട് കൊറേ ക്കറങ്ങുമ്പോ അത് ചൂട് കാറ്റയാല്ലോ ഉം
ഉം ഉം
പിന്നെ വേറെ എന്തെേങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ
എങ്ങനെ
വേറെ കൃഷികള എന്തെേലുംക്കെ ഇണ്ടോ ചോയിച്ച പച്ചക്കറികളോ
എ പച്ചക്കറി അങ്ങനെ മത്തൻ അങ്ങനെ അ മത്തൻ പള്ളി അങ്ങന ചെറുതായിട്ട് ഇങ്ങനെ
നമ്മുക്ക് വീട്ടില്
പിന്നെ കർ പപ്പായുണ്ട് കർമൂസ അങ്ങനെെ ചെറുതായിട്ടൊള്ളു
എൻതേലും കൂട്ട
എങ്ങനെ
തൊടുക്കുണ്ടെറങ്ങിയാൽ എന്തേല കൊണ്ടാട്ടാണ്ടായ അതുതന്നെ ഒരു വലിയ കിട്ടലാണെന്ന് പറയാം നമുക്ക് കൂട്ടാനില്ലാത്ത നേരത്തെ ഞങ്ങക്ക് മു പിന്നെ പപ്പായ അങ്ങനെ ചേമ്പും ചേനക്കെ ഉണ്ടായത് കൊണ്ടേ ഒക്കെ തും കൊണ്ടു പോ ഒരു എന്താ പന്നിയുണ്ടല്ലോ പന്നി ആഹ് മാന്തി ഇക്കങ്ങാണ്ട് പോ കുറച്ച് പെയ്തിറങ്ങി ഒന്നുല്ലയിപ്പോ
ആഹ് ആഹ് ആഹ് പന്നി പന്നി ഇഷ്ടംപോലെ ഇവിടെയുണ്ട് ഇഷ്ടംപോലെ പന്നിയുണ്ട്
ഉം പൂളൊക്കെ കുഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യം നേരെ പൂള കൊമ്പെടുത്ത് കുത്തിക്കണെ ആ മൂന്ന് പ്രാവശ്യം പ എന്നിട്ട് പിന്നെ ഞാൻ കുത്താൻ പോയില്ല ഇനി കുത്തിയിട്ട് കാര്യല്ലന്ന് അങ്ങണ്ട് ഇട്ടിട്ട് ഉം ചേമ്പും ചേനക്കെ അങ്ങനെ മറ്റേ ചേമ്പിന്റെ തണ്ടൊന്നൊക്കെണ്ടാവും ഉം ആഹ് ഞങ്ങക്ക് പേടിയാ ഞങ്ങളവിടെ ഈ സൈഡൊന്നായിട്ട് പോയി ഇപ്പൊ ഇപ്പൊ കെട്ടണങ്കി വാ കുറെ പണി രണ്ട് വാവും തൊറന്നെടുക്കണ പോലെ ബാക്കിൽ ആ വാഗും ഈ വാഗും കൂടെ
ആഹ് കൃഷിണ്ടാക്കാൻ. സ്ഥലയിണ്ടാ
ആഹ് ഞങ്ങൾക്ക് സ്ഥലക്കെയുണ്ട്
ആഹ് ആഹ്
അതൊക്കെ നടക്കുള്ളൂ ഇപ്പം ഫ്രൂട്ട്‌സിൻ്റെ പല ഐറ്റങ്ങള്
ഉം ഉം
മറ്റേ ഡ്രാഗണും റംബൂട്ടാനും സപ്പോട്ട ജാതിക്ക പക്ഷേ പിന്നെ മുരിങ്ങയുണ്ട് കായ്ക്കണതും കായ്ക്കാത്തതും പിന്നെ പപ്പായ
ഉം ഉം ഉം
ചീരണ്ടല്ലോ വേറെന്തപ്പ പല ഐറ്റം ചീരകളുണ്ട് ഇംഗ്ലീഷ് ചീര വലിയ ചീരകൾ പേരും ഉണ്ട് പിന്നെ ചാമ്പക്ക തയ്യ് ഉണ്ട് നാരങ്ങ ഓറഞ്ച്
ആഹ്
അങ്ങനെ അത്യാവശ്യം കൃഷികളക്കെയിണ്ടാക്കിണ്ടായിരുന്നു ഇവിടെയിപ്പ കാനാനായി മരത്തിന്റെക്കെ കാനനവമ്പോളേ ഇപ്പ പച്ചക്കറികളൊന്നും അങ്ങനെ ഉണ്ടാവൂല്ല തൈകളും മരങ്ങളൊക്കെ കൂടി ഉണ്ടാവുമ്പോളേ
ആഹ് അതെ ഉം
ആയിക്കോളന്നാ ശരി